പറയൂ എന്താ എടുക്കുനെ
ആഹ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നോ
ഉം ടൈമിങ്ങിലാന്നല്ലോ
എന്തോ
ടൈമിംങ്ങിന്നാ ചോദിക്കുന്നാ
ഉം അത് തന്നെ ഇന്നാണെങ്കി ഭയങ്കര പണിയായി ന്നെടി ഇന്ന് ചേ ഇന്തേപോലെ ചേട്ടന് മീൻ പോയി ചന്തയി പോയി മീന് ആഹ് ചൂരയും അല്ല ചൂരയല്ലല്ലോ ഉലുവ
ഉലിവണ്ടോ ഉലുവൊക്കെ ഉണ്ടോ ഇപ്പൊ ഈ മത്തി ഒക്കെ അല്ലെ ഉള്ളടി
ആഹ് എനിക്കറിയാംവയ്യടി കുറെ നാളായി ഇവിടെക്കെ ഇതൊക്കെ മേടിച്ചോ
ഒരു സ്ഥലമുണ്ടല്ലോ ആലിൻകടവോ ആ അങ്ങനെ അവിടെ ചെന്നലെ കിട്ട ട്ടോ മീന്
മം ന്നാ
ആഹ് അവിടെ ചെന്നാ കിട്ടോ ഞാൻ ചോദിച്ചതാ മീന് വൈകിട്ട്.
ആഹ ആഹ്
നിങ്ങളടെ സ്ഥലം അവിടങ്ങണ്ടല്ലായിരുന്നോ.
അല്ലല്ല അല്ല അ അത് കഴിഞ്ഞ അതിന് അപ്പുറള്ള സ്റ്റോപ്പാ. പിന്നെയ് അങ്ങനെ ആ അത് വേടിചോ ഓണ്ട് വന്ന് ഉലുവ മേടിച്ചോണ്ട് വന്ന് പിന്നെ ഏഹ് എന്ത അയിന് പറയുന്നത് എന്തുവാടി അയല അയല കുഞ്ഞു കുറേ മേടിച്ചുകോണ്ട് വന്നു. ഒരു ആരോ വാരിയിട്ട് കൊടുത്തതു പോ ലുണ്ട് രണ്ട് കവർ കൊണ്ടുവന്നു.
ആ അറിയാവുന്ന ആരേലും കൊടുത്തയായിരിക്കും.
ആ അല്ല തോന്നുന്നു കാശോടുത്ത് മേടിച്ചതായിരിക്കു.
അല്ല കുഞ്ഞയിലാന്നോ അതോ വലുതോ
വലുതാ, ഇവിടെ കൊണ്ടുവന്നാ അതിന്റെ കൂടെ ചീരി കൊണ്ട് എന്ന്വെച്ചാ ഞങ്ങള് കൊറ ദിവസം കൊണ്ട് മീൻ ഇല്ലാത്തോണ്ട് ഞങ്ങള് പച്ചക്കറിയൊക്കെ ആയിരുന്നെടി രസവും ചമ്മന്തിയും സാമ്പാർ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ കൂടിയിരുന്ന് ആ അങ്ങനൊരു ഇന്നാണ് നല്ല മീൻ കഴിക്കുന്നത് ഞാൻ. അങ്ങനെ മേടിച്ചൊണ്ട് വന്ന് അയ്ലും അതും പിന്നെ അതിന്റെ കൂടെ ചീനയും ചീനയും ചേമ്പ് ഇവിടെ താക്ക് ചേമ്പ് ഭയങ്കര ഇഷ്ട ചേ ആ ചേമ്പ് മേടിച്ചൊണ്ട് വന്ന്
അപ്പൊ രണ്ടു കൂടെപുഴുങ്ങിയ
ഇല്ല ഇവിടെ ഞാൻ ചീനി വേന്ത രതീഷഅണ്ണൻ ച്ചേ ചേട്ടന്റെറെ കയ്യിലോട്ട് കൊടുത്തിട്ട് അരിയാൻ പറഞ്ഞി അങ്ങനെ അരിഞ് അന്ന് കുറേ നേരിട്ട് വേവിക്കുവ വേവുന്നൊ അതുഇല്ല
അയ്യേ വേവാത്ത ഈനിയായിരുന്നൊ
അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല ഇപ്പ വേവൂന്നു എന്ത് സമയം എടുത്ത് വേവാൻ വേണ്ടി
അയ്യേ അത് ഇനിപ്പോരു കാര്യംചെയ്യ ആകെ ബാലൻസ് ധോത്തിരി ഉണ്ടെങ്കിൽ അരിഞ്ഞ് ആ വെയിലത്തോട്ട് അങ്ങാണോ ഇട്
ഒത്തിരി നേരം എടുത്ത് അതിൽ ഞാൻ അതങ്ങ് എടുത്തത് ആകെ ഒരു ചീനി വേടിച്ചോണ്ട് വരും ഇവിടെ
ആണോ
എനിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വരുന്നേ അങ്ങനെ ഒന്നും പറയാൻ
ഞങ്ങളുടെ എന്റെ വീടിന്റെ സ്ഥലത്തൊക്കെ പോണം അടിപൊളി സൂപ്പർ ചീനി കി
ആ എനിക്കറിയാം ഞങ്ങളടെ അമ്മാമ്മ വീട് അവിടാ നിങ്ങളടെ വീടിന്റെ അവിടാ എനിക്ക് അവിടെന്ന് പറയുമ്പഴേ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവിട അപ്പൊ എന്റെ വല്ല്യേമ്മആയാലും എന്റെ മാമൻമ്മാര് മൂന്നു പേരുടെ വീട് അവടാ
ആ ആ
വെക്കേഷൻ എന്റെ വെക്കേഷൻ അതാണ് അവിടാണ് ഞാൻ പോകുന്നത് ഠിക്കൂന്ന സമയത്ത് എന്റെ വെക്കേഷൻഏപ്പ്രിൽ ഫുള് ഞൻ അവിടെ സ്കൂൾ അടക്കുമ്പോഴേ ഞൻ ഓടും
ആ ആ
എന്നിട്ട് അവിടെആയിങ്ങനെ ആ എപ്പോ ഇതേ പോലെ സ്കൂൾ വെക്കേഷൻ സമയം രണ്ടു മാസാ അവിടെ ട്യൂഷൻ ആകുന്ന സമയത്ത് വര അപ്പ അവിടെ ഇതേപോലെ വല്യമ്മക്ക അവിടെക്കെ വല്യമ്മ മാമനും ഓക്കെ മറ്റേ വയലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്
ആ ആ
ഒക്കെ പറമ്പുകളൊക്കെ ഉണ്ടായതൊണ്ട് ഇവർക്ക് മൊത്തം നാടൻ സാധനങ്ങളാ അവിടുന്ന് ഞങ്ങളെ അച്ഛൻ വന്ന് കൊണ്ടോകും
ആ
ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പം ഒരു ചാക്ക് നിറയെ വെച്ചൊ
ഉം ഞങ്ങള്ൾ കിഴക്കുന്ന സമയത്ത് അവിടെ ആ വീട്ടില ഏത്തക്ക പഴുത്തതാ ഒന്ന് വിട്ടടി എന്റെ ദൈവമേ അത് രണ്ടൂസം കഴിയുമ്പോ ഏത്തക്ക ലക്ഷണമങ്ങ് മാറും തൊലി അങ്ങ് കറക്കും ഇവിടെ ഇരുന്നപ്പ ചേടൻ പറഞ് കഴിക്കാവുന്ന പരിധിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ പറഞ്ഞ് തക്ക്യാപ്പം ഉണ്ടാക്കാന്ന് എന്നാൽ ശരി ചായക്ക് ഏതക്കാപ്പം ഉണ്ടാക്കാ എന്നൊക്കെ പറഞ് ഞൻ പറഞ്ഞു മൈദയൊക്കെ മേടിച്ചുകോണ്ട് വാ എന്നോട് പറഞ്ഞഞ് പിന്നെ പോയി മേടിക്ക അപ്പ ചായ ഇട്ടപ്പത്തേക്ക് ചീനിവറ്റിലും ബിസ്കറ്റും ഒക്കെ ഉണ്ട് അപ്പൊ അവ കൂട്ടിപ്പ കഴിച്ചു അപ്പൊ പിന്നെ ഞാൻ ഫോണിൽ കണ്ടതാടി ഇപ്പം ഞാ ഞങ്ങളടെ ഒരു കസിൻ ഇപ്പൊ പറഞ്ഞു കൊടുത്തു കുറച്ച മുമ്പ് എന്നെ വിളിച്ചായിരുന്നു അവള് കേട്ടോ അപ്പൊ അവക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പൊ അവള് പറഞ്ഞു കുഞ്ഞുങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ സംഭവം അല്ലേ നമ്മുടെ ഏത്തക്കാ പഴുത്തത് നല്ല പോലെ പഴുക്കാന് പഴുത്തേഏത്തേക്ക് നമ്മള് പുഴുങ്ങണം പുഴുങ്ങി തൊലി കളഞ്ഞ് മിക്സി ഇട്ട് അടി അതൊന്ന് മാറ്റിവെക്കണം എന്നിട്ട് നമ്മള് ശർക്കരപ്പാനി ആക്കിയിട്ട് ഒരു പാനിനകതൊട്ട് ഒരുശാലം നെയ് ഇട്ടിട്ട് ആ നെയ്ക ട്ട് ഈ അരച്ച വെച്ചേക്കുന്ന എന്തുവാ പഴംഉണ്ടല്ലോ ഏത്തക്ക അതൊഴിചച്ചി ട്ട് ട്ട് നല്ലതുപോലെ ഇളക്കി ഇളക്കി ഇളക്കി വരുമ്പോത്തേക്ക് ഈ നെയ്യെല്ലാം അതിനകത്ത് പിടിക്കുവല്ലോ അപ്പം നമ്മുടെ ഈ പാന് നകത്ത്ന്ന് ഇളകി ഇളകി വരുന്ന ആ ഒരു സെക്ഷൻ ആയിരിക്കണം എന്നിട്ട് അയനകത്തോട്ട് ഏഹ് ഈ ഏലക്ക ആ പിന്നെ മധുര ഇല്ല എന്നുണ്ടെങ്കിൽ ശലം പഞ്ചസാര എന്നിട്ട് പിന്നെന്തുവാ ജീരകം ഉണ്ടല്ലോ ജീരകം പിന്നെ ശർക്കര പാനീ കാച്ചിയത് എന്നിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട്. നല്ലത് പോലെ മിക്സ് ചെയ്യണം. അപ്പൊ ഇത് പായസം പോലെ ആവുല്ലോ, എന്നിട്ട് അതിനകത്തോട്ട് വറുത്ത് എന്തെങ്കിലും. അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് മി മിക്സ് ചെയ്തിട്ട്, നല്ലതുപോലെ ഇളക്കി ഇളക്കി ഇളക്കി. ഇളക്യാൻ അതും നല്ല ഈ തായ്ന്നാരി ൽ നിന്നും വിട്ട് വരുന്ന രീതി ഇളക്കിരിക്കണം. അപ്പൊ ഇതങ്ങ് കൊ ഴയോടി. എന്നിട്ട് നമ്മള് വാഴയില കൊണ്ടുവന്ന് വാട്ടണം, കാര്യം വാട്ടന്ന് വച്ചാ ഈ വാഴയില. വാട്ടിക്കഴിഞ്ഞാ ഈ മാവ് വെക്കുമ്പം ഓൾറെഡി ഈ മാവെല്ലാം ചൂടായിരിക്കുവല്ലേ.? അപ്പൊ ഈ ആവി കേറും പെട്ടെന്ന് വേവാൻ വേണ്ടിട്ടാന്ന് അവര് പറയുന്നു. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെ രീതിയിൽ അത് കോണോ, ത്രികോണോ എന്തോന്ന് വച്ചാ ആ രീതിയിലോട്ട് ആക്കി. ട്ട് നമ്മള് ആവി പുഴുങ്ങണം. സൂപ്പർ ടേസ്റ്റ് ആന്ന്. നെയ്യും എക്കെ നല്ലൊ സ്വാദ, പിള്ളേർക്ക് നാലുമണി പലഹാരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുവന്ന്.
ആ എങ്കി ഞാനങ്ങന ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ.
ആ
ഉം. പണ്ട് ഇതേപോലെ അവിടുന്ന് അച്ഛൻ ഇങ്ങനെ ഏത്തക്കൊലെ. യൊ ഒക്കെ കൊണ്ടു വരുവാരുന്നു. അപ്പൊ ചിപ്സും പഴിപ്പിച്ച ഏതക്ക, പ്പോ അതൊക്കെ അമ്മ ഉണ്ടാക്കി തരുവാ രുന്നു. ഭയങ്കര കാര്യം അവിടെ ചെയ്യ. ആയാലും എന്തോന്നായാലും വല്യാമ്മ വിളിച്ച് പറയും ഇതേപോലെ അപ്പൊ അതേപോലെ ചീര ആയാലും, മുളവായാലും നമ്മൾ പോയി എടുക്കും.
ആ ഞങ്ങടെ വീട് ന്റെ അപ്പുറത് ഒരു ആന്റിയുണ്ട് കേട്ടാ, എപ്പഴും അങ്ങ് പ പറ. ല ടാക്ക് ശരിയാക് ടാക്ക് ശരിയാക് ന്ന്‌ വേറെ ഏതാണ്ടാ ഉദ്ദേശിക്കുന്ന് ആള്.
ആ.
പഴേ കിടന്ന് എന്നെ വിളിക്കുവ, ഞാൻ പറഞ് ഞാൻ വരാം. ഫോണ്നകത്ത് എന്തോ കംപ്ലയിന്റ് ആയിട്ട് ഇരിക്കുവാ. അത് ശരിയായി കൊടുക്കാൻഈ കിടന്ന് പറയുന്ന, ഞാൻ പറഞ്ഞ അവിടെ വരാൻ വരാ എനിക്ക് സ. ഇവിടുന്ന് നിന്ന്വെ.
അത് തന്നെ. രാവിലെ മുതല് എനിയ്ക്കും അതേപോല.
വായ തൊറന്ന് ഇത് എന്നെ നോക്കി ക്കോണ്ടിരിക്ന്ന്. അവിടുന്ന്, ഉം നിനക് കണ്ടാലറിയായിരിക്കും നീ ഒരുവ ഇങ്ങന എന്റെ വീട്ടി വന്നപ്പോ, കണ്ടില്ലായിരുന്നോ. കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോ, സ്റ്റാർട്ട്‌ ആയി.
എനിക്ക് മനസിലായി.
ഉം, പിന്നെ അവളെ നിക്കുവാ.
യി കേട്ടെ. പിന്നെ നീ എനിക്ക് നാളെ വരുമ്പോ, മറ്റേ ബിരിയാണിയുടെ കാര്യം ഒന്ന് പറഞ് തരണേ. ഇങ്ങോട്ട്, ആ ഇങ്ങോട്ട് വന്നാ മതിയടി അപ്പൊ ഉണ്ടാ. നമുക്ക് കാണാല്ലോ.
ഞാൻ വരാം അങ്ങോട്ട് വരാം.
ആ അത് മതി.
ൻ ഉം, ഞാൻ വേണങ്കി എനിക്ക് സംശയം ഉണ്ടെങ്കി, ഞാനിപ്പ പറഞ്ഞആ ആളോട് ചോദിച്ച് എഴുതിക്കൊണ്ട് ഞാൻ വ. അവര് ഭയങ്കര എക്സ്പർട്ടാ ബിരിയാണിടെ.
ആ അത് ശരി.
നെയ്ച്ചോറൊക്ക ഉണ്ടാക്ക അറിയാൻ തോന്നുന്നു. ഒന്ന് പഠിച്ചിട്ട് വരണം അവരുടെ അടുത്തുന്ന്. ഉം
ഉം, ഫിന്നെ ഈ മുരിങ്ങേല യില്ലേ.?
മോദിലേൽ ആ
അത് കൊണ്ട്പോട്ട്.
അശോ, മുരിങ്ങലാ ഞാൻ വിച്ചിക്കൊണ്ട് വന്നാണ്ടല്ലോ. ഇച്ചിരിയേ ഉള്ളായിരുന്നു ഈ വിച്ച് വെച്ചത്, ഞാൻ ഇച്ചിരിയേ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ, ച് തോന എടുക്കേണ്ടയാ യിരുന്നു. ആ. ഫ്രിഡ്ജിൽ അടച്ച വെച്ച പാട്, വെലെ എന്നാലും എലയുണ്ടല്ലോ. ഷെ കറിക്കാത്ത ഫുള്ള് എലയാ കരിവേപ്പില ഇടത്തില്ലല്ലോ ഇതല്ലയ കിടക്കുന്ന, ഇത് മൊ ഇതാന്ന് കറിക്കൊക്കെ ഇത് ഇടാം ടേസ്റ്റ് ഉള്ള സാധനം പക്ഷെ ഒരു കാര്യംണ്ട് കറിവേപ്പിലയും നല്ലതാ തിന്നുന്നേ.
ആഹ കരിവേപ്പില നല്ല ഔഷധ സാനല്ലേ
ഉം ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരുന്ന ചേട്ടനോട് നമ്മുക്ക് ചുമ്മാ അങ്ങോട്ടൊന്ന്ന് പോണം വെറുതെ. അവിടെക്കെ പോയിച്ച് തോനേ ഇലയൊക്കെ പിച്ചി ആട്ടൊക്കെ വരാൻ പറഞ്ഞോണ്ടിരുന്നപ്പോളാ നീ വിളിക്കുന്നേ, ഞാൻ പറ ങ്ങോട്ടൊക്കെ ചെന്നിട്ട് വിളക്കത്തികാനുള്ള പുവും പിന്നെ അവരുടെ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ഇലയും, ഇയാളകുമ്പം അയ്‌ന്റെ അപ്പുറത്ത് കുറച്ച് ബംഗാളികളാ താമസിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞ്. കുഴപ്പമില്ലല്ലോ കേറി ചലോന്നൊക്കെ അങ്ങനെ പറ
അത് തന്നെ ഒരു ധൈര്യം ആണല്ലോ ആമ്പിള്ളേരാവുമ്പോം കേറി ഓടിച്ചാലും ആര പറയാൻ നടക്കും. ഉം അത അവര് ആ ഒ അതു സാരമില്ല അവരൊന്നും പറയ ത്തില്ല നീ വന്നാലും ഞ ഞാനും ആ കേറാം അപ്പുറത്തേ ഞാനും ചേച്ചിയും കൂടെക്കെ കേയറുന്നേ കുഴപ്പല്ല കയറി ഓടിക്കയൊക്കെ ചെയ്യുന്ന അതെ പാല് കൊടുക്കുന്ന അമ്മമാർക്ക് നല്ല മുരിങ്ങടെ ഇല ഇലക്കറികള്
ആ ഏ
അന്നേരം പാലൂടി നിർത്തിയാലോ നീ എനിക്ക് തോന്ന നീ കൊറച്ച വണ്ണിക്കോത്തള്ളോ
ആ ന്ന് എല്ലാരും പറഞ്ഞ് ഞാൻ പാല് കുടി നിർത്തിയാലേ ഞാൻ വണ്ണി ക്കത്തൊള്എന്ന്. ആ നോക്കട്ടെ ഇനിയിപ്പോ സമയോ ഇനി ഉണ്ട ഇനി രണ്ടര വയസ്സായില്ലേ ഇനിയിപ്പ അങ്ങ് നിർത്താം
എപ്പൊ എത്ര വർഷായി കമ്പിട്ടിട്ട്
കമ്പി വൺ ഇയർ ആയിന് കഴിഞ്ഞല്ല തോന്ന്
ആ അത് ഒരുച്ചരി കൂടെ കഴിയുമ്പോ ഒരു ര ഒരു വർഷൊക്കെ ആവുമ്പോ ഊരാൻ നോക്കണം അല്ലെങ്കിൽ ഒന്ന് മോന്ത ഒന്നും കൂടെ അ.
ഈ പല്ലുണ്ടല്ല പല്ലിന്റെ ഈ വിടവ് ഡിസ്റ്റൻസ് മാറി മാംസം ഇറങ്ങിയ അയ്‌നകത്ത്. കഴിഞ്ഞ ദിവസം മുറുക്കാൻ പോയപ്പോ ഡോക്ർ പറഞ്ഞ പീ ഞാൻ കണ്ണാടി നോക്കുമ്പോ എനിക്ക് ആ ഡിസ്റ്റൻസ് മനസിലായി ആ ആ കമ്പി മുറിഞ്ഞ്
ആവര്ത് തുടക്കാരായണ്ട പറഞ്ഞ എന്റെ ഇപ്പോ എത്ര വർഷ എനിക്ക് നാണ കേടാ ഞാൻ എല്ലാരോടും പറയുന്ന മൂന്ന് വർഷം എന്ന ഹം കാര്യം എന്റെ പല്ല് എല്ലാ ലെവല ആയെങ്കിലും എന്റെ പല്ല് എടുത്ത് നാല് പല്ല് അത് ഇതുവരായിട്ടും ശരിയായില്ല അത് അടുത്തില്ല അതെടുത്തലെഎല്ലാം പല്ലില് കമ്പി എടുക്കത്തോള് അതിന്റെ കൂടെ ഇട്ടിട്ടിട്ട്ന്റെ നിയ ന്റെ മുഖത്തിന് ഇത്ര നീളംന്നുല്ല നല്ല ഇതായിരുന്നു എ ആ ഇത്ര നീളാരുന്നു എനിക്ക് എന്റെ അതായത് എന്റെ ചെള്ള എടുത്തന്ന് താഴോട്ട് അങ്ങ് ഇതായി ഒത്തിരി അങ്ങ് ഇതായി അതിലടെ മോണപ്പൊക്കം എനിക്ക് മോണപ്പൊക്കംന്നുമല്ല ഇല്ലാത്ത കാര്യങ്ങളെല്ലാം എനിക്ക് വന്നിട്ടുണ്ട് മോണപ്പൊക്ക ഒ വന്ന്
പല്ലേക്കെ കമ്പി ഇടാൻ കാര്യം എന്തു വരു നീ
എന്റെ പല്ല് ഇങ്ങനെന്നും അല്ലായിരുന്നു നിങ്ങൾ എന്റെ പഴയ റീൽസ് ഞാൻ ഹെ ഇടുമ്പോം കാണിക്കാം വാട്സ്ആപ്പിൽ നോ ഓക്കെ അത് ശരി എനി കേട്ട മോള് വന്ന് വിളി ക്കാ പോണം ഓകെ ഓകെ